എന്താ വർത്താനം?
നല്ല വർത്താനം.
ഏ തൺത്ത് പോയച് കേട്ന്ന് ഒർങ്ങല്ലേ മഴയ്ത്ട്ട്. ഏഹ്
എവടെ മഴ ഒന്ന് വെരും ഒന്ന് പോവും.
തുണിംങ്കുപ്പായം ഒന്നങ്ങട്ട്ടും ഒന്നും ഇങ്ങട്ട്ടും ല്ലെ
അതെ അത്
മം നല്ല തുണി പായങ്ങൾ ഒണങ്ങാനുള്ള സൗകര്യ
അല്ലേയ് ഞാൻ അഹ് ഞാൻ മുറ്റത്തേക്ക് ഇടലില്ല. ഞങ്ങൾക്ക് ചുറ്റ് പൊറോ ഷീറ്റ് കെട്ടിക്ണ്
ആഹ് അതൊണ്ട് കൊഴപ്പല്ല.
മം അപ്പൊ ഞാന് എടുത്തക്കലുംല്ല ആ ട്ക്കും എടുത്താൽമറിൽ കൊട്ന്ന് വേക്കും പിന്നെ ഞാനങ്ങനെ അല്ലച് മുറ്റത്തോന്നും തോരേണ്ട ആവശ്യല്ല.
ഏഹ്
ആ ഞങ്ങക്ക് കുറച്ച് സ്ഥലങ്ങന്നെ ഉള്ളൂ. ആ അപ്പൊ ഞങ്ങള് ചിറ്റ് പൊറും അങ്ങനെ എന്താ ഷീറ്റിട്ട്ക്കാണ്ട്. ചീച്ചി ദാർപ്പായി അല്ലട്ടോ?
ഏ ആ മനസ്സിലായി മറ്റ സീറ്റ് ഏഹ് മേലക്ക്ണ്ടോ വീട്?
ഇല്ല്യേ മേലക്കൊന്നുല്ല മേലക്ക് ഇട്ക്കണം എന്നൊക്കെ വിചാരി ഇല്ല്യയ് മേലക്ക് ഇട്ക്കണം ന്നൊക്കെ വിചാരിച്ചിന്ന് അപ്പോതിന് പിന്നെ കാക്കു പോന്നു.
ഏയ്
അപ്പോ
പെൺകുട്ടികളൊക്കെ വല്യ കുട്ടിയാളാ?
എവിടെ റേഞ്ചില് ആഹ് വല്യത്ച്ചാ വല്ല്യോൻക്ക് പത്ത് പയിനാലു വയസ്സായികുണു.
ആഹ് ആഹ് ശേരി.
ഒര് കൊല്ലം കഴിഞ്ഞ എസ്എസ്എൽസി ച്ച് കെയിഞ്ഞു പഠിച്ച ഒല്ക്ക് പഠിച്ചാ അല്ലെങ്കി പണിക്ക് പോവാ. അതന്നെ ഞാൻ പറഞ്ക്ണ്. ആഹ് അല്ലെ ഇപ്പ ആരാന്റെ പണിക്കോവാ
ആഹ്
തൊള്ളക്കൊഴിവില്ലാതെ പറിണ്ട് പഠിച്ചോളി പഠിച്ചോളീന്നുള്ളത് അത്രീ അമ്മള് എടങ്ങേറായി. ഫീസും മാസം മാസം എഴുന്നൂറ് കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുമ്പ ളെ.
അതല്ലാ ഫോണ് ഫോൺമണ്ടാ ഫോൺമകളിണ്ടാ.
അത് ഒരു പയ ഫോണുണ്ട് അതെ ഫ്രീ ഫയർ പരണ ആപ്പും കാര്യങ്ങളോ എന്തോ ഗെയിമെന്തൊക്കെ. ക്കെന്തായി മ്മക്ക്ങ്ങനെ നോക്കി താക്കും.
ആഹ്
അഎന്നെ.
ഫോണിലഡിക്റ്റായി പിന്നെ പഠിക്കാൻ വയങ്കര മട്യവും പിന്നെ.
ആഹ് അതന്നെ. പിന്നെ
അങ്ങനെ ന്നട്ടെന്ത പാട് സുഖല്ലേ?
മാ സുഖാണ് കൊഴ് അ മ്മി
മ ന്ത ചെയ്യ ഏഹ് മ്മാൻ്റെ വർത്താനെന്താ? കൊഴ്പ്പൊന്നയ്യല്ലോ?
ഏഹ് എ കൊഴപ്പൊന്നൂല്യ.
എല്ല നിങ്ങളിങ്ങനെ എന്താണ് ലീവുള്ള ദിവസം ഒന്നും. ബിരിയാണി ഒന്നും ഉണ്ടാക്കൂല്ല ഞറാഴ്ച ദിവസം.
ഞാറായ്ച്ചീസം. ഉണ്ടാക്കലൊന്നൂല്യ അങ്ങനൊന്നില്ല ഞങ്ങൾ ദിവസവും ഇതൊന്നും നോക്കല്ലില.
ആഹ് അണ്ട് തോന്നുമ്പ അണ്ടാക്കു ല്ലേ?
ആഹ് തോന്നുമ്പണ്ട് ണ്ടാക്കും.
ആഹ് അതു ശരി.
പിന്നെ എന്നാ ആഴ്ച്ചിയിലൊക്കെ അങ്ങനെ. എർച്ചിയോ ബീഫോ കോഴിയോ ഒക്കെ കൊന്റോം പിന്നെ കുട്ട്യാക്ക്. പ്പതൊക്കെ തന്നെല്ലേ കഴിക്കാ വേണ്ടതു.
ആണ്ടത് ആഹ്
അപ്പ അതാണൊ.
അങ്ങനൊക്കല്ലേ?
ആഹ് അതന്നെ. പിന്നെ
പിന്നെന്താ വർത്താനം സുഖല്ലേ എന്താ കൂട്ടാന്?
കൂട്ടാന്. ഇന്നലത്തെ മീന് രവലെ മേടിച്ചത് ഇണ്ട്. ആ മൗലൂദിന് പോണോ പോണ്ടേ ച്ചിട്ടിങ്ങനെ
അ എന്തേ എന്താ മൗലൂതെന്തേ ആരാ മരിച്ചേ?
അതൂ ഞങ്ങളിവിടടുത്ത് മരിച്ചിട്ട്. വർഷങ്ങളായിക്കൂണു ഇന്നിപ്പോ ത്രേ പതിമൂന്നോ പന്ത്രണ്ടാമത്തെ കൊല്ലയ്-
അപ്പ വല്യ പരിപാടിയാ.
ഉം. കൊറച്ചൽ പോവാണ്ട് അപ്പോ ആദ്യം കാക്ക് പോണ്ടാന്നൊക്കെ പർഞ്ഞു പിന്നെ ആ വിൾച്ചപ്പം പോയ്‌ക്കോന്നൊക്കെ പർ
അപ്പഞ് വണ്ട്യുൾച്ച് പോവാ വണ്ടി ൾച്ച് പോണ.
ആരെങ്കിലും തോണണ്ടെങ്കി പോണ ല്ലേ പോണൂല്ല വണ്ടി വിൾച്ച് പോണെങ്കി പോവാ. ആരെ തൊടക്കൊണ്ടെങ്കി പോവാ.
അ സരി.
ചെന്നില്ലെങ്കി അങ്ങനെ ഇതാവും ചെയ്യും.
ഏ
അങ്ങനീം പർഞ്ഞതല്ല.
ആഹ്.
പിന്നെ പിന്നെഇബടെ വോറരു മഗ്‌രിബ് ക് ഞങ്ങള്. പോ ക്ക്ണ്ട് ഞങ്ങ സ്വന്തം അയൽ വാസികളാണ് അതിപ്പോ നാൽപ്പത് തൊക്കെ ആവാറായി തൊടതി കഴിമ്പോ എന്നും പോണതാണ് ഞാന്
ഏഹ്
അപ്പൊ ആഹ് അത് ഒരു അരമണിക്കൂർ എണ്ണ തെകച്ച്ണ്ടാവൽല്യ ഒരു പതിനഞ്ച്, ഇരുപത് മിൻ തയാല് അപ്പൊ ഓരുക്കും ഇതാണ് നമ്മ ഓഹ് കാര്യാണ്
ഏഹ്
നമ്മുക്ക് ഇപ്പ പഠിച്ച പാസന്ന് കൂ ഇപ്പ അത് പിന്നെ എന്തൊക്കെ എന്തേനു വ ഇങ്ങനക്ക പൊയ് കൂടെ?
ഞാനാ ഞാന് എന്ത് ചെറിയ കുട്ടി ഇണ്ട്ന്ന് രണ്ടു വയസ്സായ കുട്ടി അയിനായിട്ട് ന
ആഹ് ആഹ്
മ്
അതന്നെ പിന്നെ
എന്നിട്ട് എന്താ വർത്താനം സുഖല്ലേ? ആ എനിക്ക് നല്ല സുഖപ്രസവാണ്. കൊഴപ്പമൊന്നുമില്ല പക്ഷെ വൈകി ട്ടാണ് പ്രസവം വരാന്നർഞ്ഞ് ഉമ്മ ഉം
ആഹ് ആഹ് ആഹ്
ഒന്നൊരാൾക്ക് എട്ട് വയസ്സ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെണ്ടായിക്ക്ണ്.
ആഹ് നിർത്തിട്ടൊന്നുംല്ല്യല്ലേ ല്ലെ
ഏയ് നിർത്താൻ സമ്മയ്ച്ചിട്ടില്ല. ഞ ഒന്നും കൂടിക്കെ ആവട്ടെന്ന് ർഞ്ഞിന്നോട്.
ആഹ്
ഉം ഇഞ്ഞി പൂതിയാകുമ്പോ ഒരു ആൺകുട്ടി ഇണ്ടാവാണെങ്കില്
ആഹ് ഇൻഷാഅല്ലാഹ് ഉണ്ടാവട്ടെ.
ആമീൻ
പിന്നെ
എന്നിട്ട് എന്താ പ്പോ സുഖല്ലേ?
ഇന്റെ മൂത്തച്ഛന്റെ കുട്ടി ഇങ്ങനെയാണ് മൂന്ന് പെൺകുട്ടികളാൾക്ക് പ്പൊ പ്പൊ ഓപ്പറേഷാണ് മൂന്നാമത്തേല് ഒരാൺകുട്ടി ഉണ്ടാവട്ടെ ഒ എല്ലാ നേർച്ചക്കാരും വിള്ച്ച് പെൺകുട്ടിയായി എന്നിട്ട്പ്പ രണ്ടാമത് ഇന്ന്ട്ട്പ്പോ ഓപ്പറേഷ നിർത്തിയിട്ടില്ല.
ഇല്ലല്ലേ
ഉം ഉം പടച്ചവനും കൂടി കൊടുക്കണ്ടേ അല്ല പഠിക്ക്ണ കുട്ട്യളാ. കാരണം എന്താ വച്ചാല് ഉം അവര് കുട്ട്യള് എല്ലാം പഠിക്ക്ണ കുട്ട്യളാണ്. ക്ഷെ കല്യാണം കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുട്ട്യളായപ്പോ പിന്നെ അങ്ങനെ പോയില്ല.
ഉം
അങ്ങനെയൊക്കെ ആയിട്ട്
അത് സരി
പിന്നെ
ന്നിട്ട് എന്താ ങ്ങളെ വർത്താനം? ഇങ്ങള് മാ എന്തായാലും മാപ്പ്ള എവിടെയാണ്?
അത് അങ്ങട്ട് പെയിക്ക്ണ്.
ഏഹ് അത് ശരി തോട്ടത്ത് തറവാട്ട്ക്ക് പോയതാവൂല്ലേ.
ആഹ്
തറവാട്ട്ക്ക് പോയതാവുലേ ന്നൊയിക്കാ
ആഹ് അത് അത് തറവാട്ട്ക്ക് പോയതാണ്.
ഏഹ്
പിന്നെ
ചായ കുടിച്ചോ?
ഉം ചായൊക്കെ കുടിച്ചെയ്
ഉം.
പിന്നെ.
ആ ഔല് ന്നല്ലല്ല ലെ ഔലും
ഉം അതെ എന്തെങ്കിലൊക്കായ്റ്റ്. കുട്ട്യക്ക് സ്കൂൾട്ട് വരുമ്പള്.
ഏഹ്
പിന്നെ ഏഹ് ന്നാ പഴംപൊരിണ്ടാക്കും ചെൽപ്പം എർ ശർക്കരൊക്കെണ്ടെങ്കി ശർ ചക്കര ചോറ് ണ്ടാക്കും നാല് മണിക്ക് അല്ലെങ്കി പഴംപൊരി ണ്ടാ
ചക്കരച്ചോറ് ഷ്ട?
ഉം
ഏ
അത് തോനൊന്നുണ്ടാക്കൂല ആ കുക്കർല് ഒരു ത് ട്ടാലെ ഒര് നായേരി ട്ടാതി ന്നാലും കുട്ട്യേക്കൊക്ക ണ്ടാവും അത് കൊ കൊറെണ്ടാവുമ്പോ ഷ്ടല്ല അപ്പൊക്കപ്പൊക്കൊക്കെ തിന്നുമ്പോ രസാണ്
ഏഹ്
ഇഷ്ടാണ് എന്തേങ്കിലൊക്കെ ആയിട്ട് പിന്നെ ഉണ്ണിയപ്പോം അങ്ങനൊക്ക ആയിട്ട് അങ്ങനൊക്ക ണ്ടാക്കും പിന്നെ ഓൽ ക്ക് വല്ലാതെ എണ്ണമെഴ്ക്ക് ഇന്നോടെന്നെ എന്താ തടി കൊർ കാരണം ഡോക്ടർമാര് തടി കൊറക്കാനും വെയ്റ്റ് കൊറക്കാനും പിന്നെ അതുപോലെ ന്താ ഞാൻ പ്രസവത്തിന് പ്രസവിച്ചു കെട്ന്നീന്ന അന്നൊന്നും ലേഹക്കൊന്നു തിന്നരുതെ അങ്ങനൊക്ക പർണീന്നു
ഏഹ് സെരി
അപ്പോ
ത് ഞാൻ പർണത് നല്ലതാട്ടാ കാരണം പിന്നെ ആ അ ത് ആ ത് കുർഞ്ഞാ പിന്നെ തടി കൊറയൂല
ആ ആ ഞാന് വടെയ് ഷുഗർന് കാക്കു അങ്ങനെ കുടിച്ചിരുന്നു അത് ങ്ങൻ തന്നെണ് ഒരു ജ്യൂസാണ് അത് ഇതുപോലെ നമ്മള് നല്ലോം നിയന്ത്രിക്കണം ഭക്ഷണം
അതല്ല ത തൽ ത അങ്ങൻത്തല്ല ഷുഗർൻ്റെ ഷുഗർ നീച്ചിട്ട്ള്ള അല്ല
ആ
ആഹ് അങ്ങനെ
ഉം എത്ര കുടിക്കണ്ടേരും ന്നാവല്ലേ ത്
അത് യമ്മൾ തടിക്കൻസരിച്ചിട്ടാണ് കൊഴുപ്പൊക്കണ്ടങ്കില് ഞമ്മള് ശഫ് ഫാറ്റ് ലിവർ ഒക്കെ ണ്ട് ന്ന്ണ്ടെല് വേം ഒ മൂത്രയ്ച്ചിട്ട അത് പോവും വള്ളം കുടിച്ചാ ഫാറ്റ് ലിവറൊക്കെ വേം പോവും
ആഹ്
ഉം എത്ര ശതമാനം ന്നൊക്കെ ഒന്ന് ണ്ടാവും അതാ ഇഞ് ഫ്രീ എ ഫ്രീ ആയിട്ട് ചെക്ക് ചെക്കപ്പ് ചെയ്ത് തരും ചെയ്യു അവര്
അവര് ല്ലേ
ഉം വീട്ട്ക്ക് വന്ന്ട്ട് ചെക്കപ്പ് ചെയ്തെരും ഫ്രീ ആയിട്ട് പൈസൊന്നു അതന്നെ അത് വെയിറ്റ് കൂടീട്ടാണെയ്
ഉം
ഉം
അയെന്നെ വെയ്റ്റ് കൂടീറ്റു അ നിക്കാ അയ്ന് തടിക്കൻസരിച്ച് താങ്ങാള്ള കെൽ ത്തുണ്ടാവൂലേക്കാരം വെശ്പായാലാണെങ്കിലോ വെശ്പായാലാണെങ്കിലോ തിന്നും ചെയ്യനു കൊറെ ശെ ഇന്ന്പ്പ നോമ്പോ നോക്ക നോക്കണത് തന്നെെയണു അപ്പൊ എത്രതായാലും
എല്ലഞ്ഞി വാനങ്ങ നമ്പർ വാണ ങ്ങക്ക് അവരെ
ആ നമ്പർ തരോണ്ട് ഞാന് പറയണ്ട് ട്ടോ ഞ ആവശ്യണ്ടെങ്കി പിന്നെ കുട്ടി ന്നട്ട് എവിടെ ഉറങ്ങാ
അല്ല കുട്ടിയത് ചായ കുടിക്കണ് ഞാൻ ചായ കുടിടിച്ചിട്ടില്യ അപ്പൊ ങ്ങനെ കെട്ക്കാ വെറുത ഒന്ന് കെടുന്നത
ആഹ്
ആ അതള്ളൂ ഒറങ്ങി ച്ചാ പിന്നെ കുറുമ്പ്ന്നെ പിന്നെ രണ്ട് മണിക്കൂറിന് നോക്കണ്ട
ആ എന്നാ ശരിട്ടില്ലേ ഞാൻ വിളിക്കട്ടോ
ആഹ് ഓക്കെ ശരി ആ